ഓ
ഹലോ കേക്ക്ണില്ലേ
ആ കേക്കാണ്ട്
ഉം എന്താ എന്താ വർത്താനം
സുഖാണ് എന്താ അന്റെ വർത്താനം
സുഖാണ്
ഉം ഫുഡൊക്കെ കഴിച്ചു
ഉം ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കിയെ
ഇന്ന് മീനാണ്
ഏ ഇവടെ മീൻ ഉം അങ്ങനെ പൊഴേന്ന് കൊണ്ടന്ന്ട്ട് മേടിക്കാതെ അതു വഴി
എല്ലാ ഇന്റെ ഹസ്ബെന്റ് പോയി പിടിക്ക്ണതാണ് വല ഇടും തലേ ദുവ്സം വല ഇടും പിന്നെ പിറ്റേസം പോയിട്ട് രാവിലെ പോയിട്ട് ഇട്ക്കും
ഉം അങ്ങനെ വെള്ളി ആഴ് ച്ച എങ്ങനെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഇണ്ടോ ഇവടെ ഇന്നൽത്തെ സാമ്പാർ
സാബറോ ഉം
ഉം
വെള്ളിയാഴ്ച ഞങ്ങൾ എന്നും സ്പെഷൽ ഇണ്ടാവും
ഏ
മന്തിയോ ബിരിയാണിയോ അങ്ങനെക്കെ
ഉം ഉം
സാമ്പാർ സാമ്പാറൽ എന്തൊക്കെയ ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ഇടല് കഷ്ണങ്ങളൊക്കെ
സാമ്പാറല്ലേ കൂടുതല് പച്ച അല്ല പച്ചക്കറികളൊന്നും ഓര ഒന്നിച്ച് ഇടും എന്നിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പു യിട്ടിട്ട് ആദ്യം പരിപ്പ് വേവിക്കും എന്നിട്ട് കഴിഞ്ഞി കുടിഞ്ഞാല് ഈ നുറുക്കി വെച്ച പച്ചക്കറിയെക്കെ അതിൽ ഇട്ട് കെടുത്ത് ത് മഞ്ഞപ്പൊടിയിട്ട് വേവിക്കും എന്നിട്ട് പൊടി വാരി രും പൊടി വാർ കണ്ടക്ക്ക് പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് വറുപൊടിയിട വേറെ പൊടിയികൊന്നും ഇടൂല
അതിന്റെ മുമ്പൊന്നും പൊടി ഇടൂല ഇത് വേവിക്കും
ഇല്ല ഇല്ല ഇല്ല ഇല്ല പ വേവിക്കല് ആ ലാസ്റ്റ്താണ് അന്റെ മണം പോവില്ലല്ലോ ആദ്യംന്നെ ഞമ്മ
ആ ആ ഞങ്ങള് ഞങ്ങള് ആദ്യം ഇടും ഞങ്ങള് എന്താണ് അതുപോലെ വെണ്ടക്കൊക്കെ ഞങ്ങള് ആദ്യം പാട്ടും എന്നിട്ടാ പിന്നെ എന്താണ് കഷ്ണങ്ങളൊക്കെയ അതേപോലെ പരിപ്പും ആദ്യം വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് മുരിങ്ങായക്കെ ഇടിക ഞങ്ങള് ഒന്ന് കഷ് ബാക്കിള്ള കഷ്ണങ്ങളൊക്കെ വെന്തേന്റെ ശേഷം മുരിങ്ങാക്കായ ഇടിക ചെയിക അപ്പൊ ആ കഷ് ഞങ്ങൾ വേവിക്കുമ്പോ തന്നെ സാമ്പാർ പൊടി മല്ലിപ്പൊടി അങ്ങനത്തൊക്കെ ഇടും ഞങ്ങൾ ഓരോ മത്തനി മത്തനൊക്കെ ഇടൂലേ കൂടുതൽ മത്തനി ഞങ്ങൾ ഉപയോഗിക്കും അപ്പൊ ആ ആ അപോലെ ചെറിയുള്ളിടും ചെറിയ ആ ഞങ്ങളും ഇടും ആ വല്യ ഉള്ളി ആഹ് ഞങ്ങള് സാമ്പാറില്ചെറള്ളിയൊക്കെ ഇടും
ആ പിന്നെങ്ങനെ മഴൊക്കെ ഉണ്ടേ അവിടെ
മഴ ആ മഴ ഇപ്പല്ല നാർത്തൊക്കെ ഉണ്ടായിരുന്നു
ആ ആ പിന്നെ സാമ്പാർ രണ്ടാമത്തെ ദിവസത്തേക്കാ ആ ഭക്ഷണം കഴിക്കല കഴിഞ്ഞുമ്പാ സാമ്പാർ രണ്ടാമത്തെ ദിവസത്തേക്കാ രസം ഫസ്റ്റ് ദിവസത്തേക്ക രസം
ആ അതെ അതെ ശരിയാണ് അത് ഈ സാമ്പാർ ല്ല കുമ്പളങ്ങ കറിറൊക്കെ അങ്ങനെ തന്നെ
ആ
തലേ ദിവസത്തെ കാര്യല്ലേ കൂടുതൽ നമ്മള് പെരുന്നാൾക്കൊക്കെ വെച്ചാലൊക്കെ അന്ന് കൂട്ടണേക്ക ടേസ്റ്റ് പിറ്റെത്തെ ദിവസം കറുട്ടുമ്പോളെക ഉം
എന്തോ
വേറെ എന്താ അങ്ങനെ പോണുപിന്നെന്താ
പിന്നെ എന്താ പിന്നെ അവിയല് പിന്നെ മീന്
ഉം അവയിലൊക്കെ എങ്ങനെയാ വെക്കാറ് അപ്പൊ
അവിയൽ അത് തന്നെ പച്ചക്കറികളൊക്കെ നീളത്തി അരി അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഉപ്പ്ട്ടിട്ട് വേവിക്ക വ വെന്ത് കഴിഞ്ഞാല് തേങ്ങയും ചെറിയ ഉ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതക്ക ചെറിയ ജീരകം കൂടി മി
ചെറിയ ജീരകം കൂട്ടിട്ട് ആഹ് അങ്ങട്ട ഇട്ടൊടുക്കല്ലേ ആ തൈര് ഒഴിച്ചിട്ട് നിങ്ങൾ തേങ്ങ തേങ്ങ അരക്കണേൽ കൂട്ട്യ്യ
എല്ലാ എല്ലാത്ത മുട്ടിയതിന് ശേഷമാണ് തൈര് ഭാര്യുള്ളു
തൈയര് ഭാര്യയല്ലേ
ആഹ് തൈര് പാറ്ന്ന്ട്ട് പിന്നെ ആഹ് എന്താന്നാ ആഹ് അട്പ്പ് ഓഫാക്കീട്ട് പിന്നെ ചൂടാറിയേന് ശേഷം ഏഹ് വേപ്പിന്റലിം ഉം പച്ചവെളിച്ചെണ്ണിം ഒഴിക്കാ
ഒഴി
ആഹ് ചെലോര് കടുക് പൊട്ടിക്കുട്ടോ
ആഹ് ആഹ്
ഇവടെ കടുക്ക് പൊട്ടിക്കൂല
പിന്നെ മന്തിയൊക്ക്യേ വെക്കാണെങ്കിലോ
ഞാൻ അധികോം വേടിക്കലാണ് പേരെല് വക്കൂല ആ അവിടെള്ളോര്ക്ക് മന്തി പറ്റൂ റ്റൂലാ അപ്പൊ ഞങ്ങള് വേടിക്കും അല്ലെങ്കില് ഞങ്ങള് പൊർത്ത് പോയ്റ്റ്തിന്നും
ഉം പൊർത്ത് പോയി കഴിച്ചാ നമ്മള് വെക്കണേക്കാട്ടും ടേസ്റ്റ് കൂടും
ആഹ് ശരിയാ
പൊർത്ത്തേ
ഉം
ഇവിടെ അധികം ഞങ്ങള് മന്തിന്നേ ന്റെ മോന്ക്കൊക്കെ മന്തിയാണ് കൂടുതലും ഇഷ്ടം അത് കാരണം മന്തിയാണ് ഞങ്ങള് അധികം വെക്കാ
ഉം ങ്ങളെങ്ങനെ മന്തി ഇങ്ങനെ കുക്കറിലാ വെക്കാ
ഇല്ല കുക്കറിലല്ല അപ്പൊ എല്ല ഒരുപാട് ആൾക്കാര്ള്ള കാരണം കുക്കറിലൊന്നും വെച്ചാ ശരിയാവില്ല അപ്പൊ ഞങ്ങ ള് ആദ്യം നമ്മള് അരിവേവിക്കും പിന്നെ മസാല ക്കൂ ട്ടൽ എന്താണ് എല്ലേ പൊടിയിട്ടിട്ട് നമ്മള് കൂടുതലും മൊളകും പൊടി യൂസ് ചെയ്യും കളർ പൊ ടി ഉപ്പ് അതുപോലെ മേഗീ ക്യൂബ് അതൊക്കെപ്പാടെ ഇട്ടിട്ട് മിസ്സാക്കിട്ട് ഇതാക്കി വെക്കും കായം കൂട്ടി വെക്കും ഇന്നിട്ട് പിന്നയ്ല് മല്ലിച്ചപ്പ് എന്താണ് ഉള്ളി അഹ് ത ക്കാളി സോസൊക്കെ പാർന്നിട്ട് ഒന്നിച്ച് ക്കൂ ഇതാക്കിയ അതുപോലെ മല്ലിച്ചപ്പണ് മ്മള് അയ്ല് കൂടുതലും ഇടുഅയ്ല് അങ്ങനെ കായം ക്കൂ ആഹ് ആഹ് ആഹ് ആഹ് ഉം പിന്നെ കൊർച്ച് കൊർച്ചെടുള്ളൂ എന്താണ് ഇഞ്ചിപ്പേ ഇഞ്ചിന്റിം വെളുത്തുള്ളി തൊക്കിം പേസ്റ്റ് ലേസീച്ചെടും ന്നിട്ടങ്ങനെ കൊർച്ചേരം വെിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് കൂടുതലും അതില് ഉപയോഗിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒഴിച്ചിട്ട് ന്നിട്ടമ്മളങ്ങനെ എന്താണ് ഞങ്ങള് ഗ്യാസിമ്മേ വെക്കാ
ഉം അത് ഗ്യാസുമത്തന്നെ ഇങ്ങനെ ചെറുതായിട്ട് വെക്കണല്ലേ
ആയിറ്റ് അങ്ങനെ ഇടും ആഹ് അല്ലെങ്കി അടിയിൽ പിടിക്കൂല്ലേ നമ്മള അടുപ്പത്തൊക്കെ അ എങ്ങന ആയാലും അടിൽ പിടിക്കും അപ്പൊ അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ വെക്കായ് എന്നിട്ട് പിന്നെതൊന്നു വെന്ത് കയിഞ്ഞാല് ചോറ് ഇല്ല പിന്നെ അങ്ങനെ ചെയ്യൂല എടക്ക് ചെയ്യും അത് ഞങ്ങളങ്ങനെ ചട്ടീലിട്ട് പൊരിക്കലില്ല അത് ന്ന് എടുത്തിട്ട് പൊരിക്കലില്ല അപ്പൊ പിന്നെ എന്താണ് പിന്നെ നമ്മള് ചോറയിക്ക് ഊറ്റിടും
ആഹ്
ഉം അങ്ങനാ ചെയ്യല് പിന്നെ മന്തിയാണ് അതെ ശരി കൂടുതൽ ഉള്ളി ഉള്ള് ആഹ് കൊറച്ച് സാധനങ്ങൾ മതിയല്ലോ കൊറച്ച് ഉള്ളി രണ്ടുള്ളി ഏറി കഴിഞ്ഞാ രണ്ട് തക്കാളി അത്ര തന്നെ അതില് കൂടുതലൊന്നും വേണ്ട
ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്ത്
വേറെന്താ പിന്നെ ആഹ് കയിഞ്ഞു കയിഞ്ഞു
ഉം പണികളൊക്കെ കഴിഞ്ഞിപ്പോ ഫ്രീ ആയോ?
സമ്മന്തിയിണ്ടേ
എഹ്
ഇഷ്ടാ അതുപോലെ സമന്തിയില് നിങ്ങൾക്ക് സംന്ം എടുക്കുമ്പോ ചെറുള്ളി കൂടുലാക്കിട്ട് അങ്ങന
ഞാ സംബന് അങ്ങനെ ഇക്കും ഞാ ഇറക്കണെങ്കി തേങ്ങ സംന്തി ഇരക്കും
തേങ്ങാ സംമ്മന്തി ആഹ നള് ചീനമുളക് പുളിങ്ങ ചെരുളി ഒ ഇട്ടിട്ട് പളിച്ച രസം വെളിച്ചണൊക്കെ വക്കിച്ചിട്ട്
ആഹ പിന്നെ ഇപ്പൊ ചൂടൊക്കെ മാറി തണുത്തലേ
ഉ അതെ അതെ നല്ല മഴ എന്നൊക്കെ ഇന്ന് ഒഴിവുണ്ടായിരുന്നു മഴ തന്നെയത
ആഹ ആ ഒ ഇതൊക്കെ മഴ തന്നെ രാവിലൊക്കെ നല്ല മഴ തന്നെ ഇപ്പൊ എല്ലാടത്തും വെള്ളായി അവിടൊക്കെ വെള്ളായോ കെണറില്?
ആഹ് ഞങ്ങക്ക് വെള്ള അടി അടി ആയിരുന്നു ഇപ്പൊ പിന്നെ മഴള്ള കാരണം കൊഴപ്പല്ല മറ്റേത് ഒരു ഭാഗത്ത് കാണ്ട് ചെരിയല് ഒടത്തും വെള്ളം
ഉം പൊഴേലൊക്കെ വെള്ളായോ
ഏഹ് പൊഴേലൊക്കെ നല്ല വെള്ളാ ഇന്ന് ഞങ്ങള് പൊറത്ത് പോയിരുന്നു ഡോക്ടറെ കാണിക്കാന് അപ്പം ഉം തിരുവാപ്ര പാലത്തിന്റെ അവിടെക്ക് ഭയങ്ക നല്ല വെള്ളണ്ട്
തന്നെ ന്ന അവിടെ ഇന്നലൊക്കെ നല്ല വള്ളം കുറവേർന്നു.
അതല്ലേ ഇന്ന് നല്ല വള്ളംണ്ട് നല്ല വള്ളം വരവാണ് ഇന്ന് പിന്നെ മാപ്പള വലടാൻ വേണ്ടി പോയപ്പോ തന്നെ പറയണ്ട്‌ വെള്ളം കൂടുതലാണ് അത് കാരണംബേ മീന് തോനെ കിട്ടിട്ടൊ. വള്ളം വരുമ്പോ മീനോള് കേറും ഇനി ഇപ്പൊ വള്ളം കൂടുതൽ വന്നാല് ഇതിന്റെ സീസനെനെ. ക്കാരൻ മീൻപുടുത്തം തന്നെ.
മിഞ്ഞെ ഇപ്പൊ രണ്ട് കഴിഞ്ഞെര രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഞങ്ങൾ അതിയേനെ പോമ്പോ പുഴീലൊക്കെ ആൾ ക്കാര്ണ്ട് വൈകുന്നേരത്ത് ഇങ്ങനെ നിപ്പനെ ഇപ്പൊ തീരെ വെള്ള ഇല്ല ചെല സ്ഥലത്ത് കൂടെള്ളു ഇപ്പൊ രണ്ടീസായിട്ട് നല്ല മഴായില്ലേ.
മഴ കാരണം തന്നെ. ഞമ്മള്ച്ച്ച്ചാല് ഞമ്മളെ ഈ ഭാത്തുക്കുള്ളൂ ഇല്ലാത്തത് കുറച്ച് ദൂരത്ത്ക്കൊക്കെ നല്ലോ നല്ല മഴണ്ട്.
ആഹ് ചെല ഭാഗത്ത്ക്കാ
വെള്ളം വരും ആഹ് ആഹ് എപ്പഴും മഴണ്ട് നമ്മള ഈ ഭാഗത്ത്ക്ക് വല്ലാതില്ല ഇന്നപ്പൊ രണ്ടൂസായിട്ടല്ലെ നമ്മളെവിട്ക്കും മഴവ്ള്ളത്
ഉം ഉം പിന്നെ വേറെന്താ
വേറെ എന്താ അതെ ഉച്ചക്ക് കിടക്കും ഞാൻ പിന്നെ ഇന്റെ കുട്ടിനെ കൊണ്ടരാൻ പോണം അങ്കല വാടീക്ക് പോണം
ഏഹ് മൂന്ന് മണിഓക്കെ ആവുല്ലേ വിടണെങ്കി.
ആഹ് മൂന്നൊന്ന് ഞങ്ങക്കൊരു എന്താണ് മരിച്ച ദിക്ക്ർ ഇണ്ട് അപ്പൊ അപ്പൊ അങ്ങട്ട് പോണം മൗലൂതാണ് അവിടുത്തെ ഉപാപ്പ ഞാവു മഗ്രിബിക്കാണ് അപ്പൊ ഒന്ന് ഞങ്ങള് പോവാ വെച്ചിട്ടാണ് കുട്ടിനെ ഇവിടുന്ന് ഉടുത്തിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച് ന്ന കു കുട്ടിയൊൾ വര്നേന്റെ മുമ്പ് ഒന്നങ്ങട്ട് പോന്ന് പിന്നെ മഗ്രിബിക്ക് പോയാ മതിയല്ലോ വെച്ചിട്ട്
ആ ആ ആഹ്
മഗ്‌രിബ്ക്കേഷാണ്
ഉം പിന്നെപ്പോ വേറെന്താ
കുട്ടികളൊക്കെ സ്കൂൾ പോയില്ലേ
ആഹ് കുട്ടികളൊക്കെ സ്കൂൾക്ക് ഒരാൾക്കൊള്ളൂ സ്കൂള് ഇന്നൊരാൾക്കില്ല
ഉം
ഉം
വീട്ടില് ചെടിയൊക്കെ ഇണ്ടൊ
ഏ ഇൻക് ചെടി ഇണ്ടാക്ക്ണത് ഇഷ്ടല്ല ഉം ഞാൻ മുളകും തയ്യ്ണ്ടാക്കി ത പയറും ഉണ്ടാക്കി അതന്നെ
ആഹ് ഇണ്ടായോ
ആഹ് മുളക് കൊറേ ഇണ്ടായി പയറൂണ്ടായി
ഉം
ആദ്യയിട്ടാട്ടൊ ഇണ്ടാക്ക്ണത് അത് നല്ലോണം ഉണ്ടായി മുളക് ഇപ്പളും ഇണ്ടാവല് മാറീട്ടില്ല
ആഹ് മുളക് ഇണ്ടാക്കിയ അങ്ങനെത്തന്നെയാണ് നല്ല ഉണ്ടാവൊല്ലോ ഞാനും ചീരമുളകിന്റെ തയ്യോള് ഒരുപാട് ആഹ് അതെ അതെ ക്ക ഒരുപാടുണ്ടാവും അതുപോലെ തക്കാളി കുഴിച്ചിട്ടാലോ അതെ ഉണ്ടാവുട്ട് ഒരുപാട്ണ്ടാവട്ടപ്പൊ കുഴിച്ചിട്ടുണ്ടെ പത്തമ്പത് തക്കാളി ഉണ്ടായി പിന്നെ അത് തന്നെ കണ്ട് വാടിപ്പോയത്ര ആരലും പറ്റാത്തവര ആരും കണ്ടട്ടണ്ടാവും അമ്പത് അക്കാളിയോളം കിട്ടീ പറഞ്ഞ
എന്നാ വേറെൊന്നുംല്ല എന്നാ ശരി വിളിക്കോണ്ടു
ക്കെ ആഹ